ഹലോ
ആഹ് എല്ലാണ്ട് സുഖാണോ
ആഹ് സുഖാണ് സുഖാണ്
എന്താ പരിപാടി
എന്താ ഒന്നൂല്ല നിസ്കാരൊക്കെ കഴിഞ്ഞ ഇങ്ങെ നെഇരിക്കാണ് കുട്ടികളൊക്കെ അവിടെ എഴുതാണ് ഒരാള് വായിക്കണ്ട്
ശനി ഞായറൊക്ക ഒയിവേ ല്ലെന്നു ഇനിയിപ്പോ നാളെ സ്കൂളൊക്കെല്ലേ ആഹ് നാളെ സ്കൂളിണ്ട്
കുട്ടിയോളക്കെ എത്രയിലാ
വലിയ ആള് എട്ടാം ക്ലാസ്സിില് ചെറിയ ആള് രണ്ടാം ക്ലാസ്സിില്
ആണോ മോളും മോനും ആണോ
അല്ല രണ്ടും പോയിന്നെ
ആണോ അടുത്ത സ്കൂളിൽ തന്നെയാണോ വിടുന്നത്
ആഹ് ഇവിടെ നേ അടുത്ത് സ്കൂൾ തന്നെ നടന്ന പോകാവുള്ള ദൂരേന്നേ ഉള്ളൂ
ആ രണ്ടാളോട് ഒരുമിച്ച് പോവു
അല്ല ഒരാള് നാലു വരല്ലേ എൽ പി സ്കൂളാണ് ഒരാള് വെട്ടിിച്ചേർത്തി
ആ ഹൈസ്കൂളില് ആണല്ലേ ഉം ഇപ്പൊ രാവിലെ ജോലി ആയിരിക്കുമല്ല
ആഹ രാവിലെ പണി തന്നെ രാവിലെ പോലെ പോവോള പണി തന്നെ
ഉം എ ആണോ എത്ര മണിക്ക് എണക്ക്പ്പോ
രാവിലെ അവര് അഞ്ചര ആറ മണി
ആണല്ലേ വീട്ടിൽ പിന്നെ ആരൊക്കെയുണ്ട്.
ഹസ്ബൻഡും ഞങ്ങളന്ന ഞങ്ങളിപ്പം സ്വന്തം വട്ടിലാണ് തറവാറ്റിലേനി രണ്ടു വർഷമായി കൂടിരുന്നിട്ട്.
ആണോ പുതിയ വീട് വെച്ചാ
ആ പുതുയച്ച് രണ്ട് വർഷമായി
പിന്നെ ജോലി എന്തെങ്കലും ഉണ്ടോ
ഇല്ലല്ല ഞാന് പ്ലസ് ടു കഴിഞ്ഞന് പിന്നെ കല്യാണം കഴിഞ്ഞപ്പോ പ്ലസ് വണ്ണന്നന് കല്യാണം അയച്ചേ അന്നക്കെ ഇവിടെ നേരത്തെ കല്യാണം കഴിക്കില്ലേ അപ്പ പതിനാറ് വയസ്സിൽ തന്നെ കല്യാണംക്കെ കഴിഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടില്
ആണോ
ആഹ പിന്നെ ഞാൻ പ്ലസ് പ്ലസ്ണ്ണ നിന്ന് എ കല്യാണം കഴിച്ചിേന്ന പ്ല ടുവിന് പിെ കല്യാണം കഴിച്ചാ ഇവിടുന്ന് പോയി. ഇവിടുന്ന് പോയി എക്സാം ഒക്കെ എഴുതി പിന്നെ ഒന്നിന പോയില്ല ഇല്ലന്നങ്ങെ നമക്ക് കുട്ടിക പിന്നെ വലിയ മോൻണ്ടായി അങ്ങനെ അങ്ങനായി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പ വീട് പണി തുടങ്ങി അങ്ങനെ അങ്ങനെ പ പഠാൻ പിന്നെ
ആണോ ഹസ് ഹസ്ബൻഡ വീട്ടിലുണ്ടോ നാട്ടിലുണ്ടോ?
ആഹ് അവിടെണ്ട് ഇവിടുണ്ട് കല്യാണം കഴിച്ചിട്ട ആ സമയത്ത് വിടല്ലേ നി പിന്ന കുററെേ വർഷം വിദേശത്തന് പിന്നെപ്പ ഇവിടെ നാട്ടിലുണ്ട് ആഹ് ഇവിടെ അടുത്ത് ആ കുറച്ച് തറവാടി്റെ തൊട്ടടുത്തല്ല കൊറച്ച്നക്ക നടക്കാണ്ട് എന്നാലും പോവാനുള്ള ദൂരെം നടന്നു പോവാനുള്ള ദൂരേ ഉള്ളു
ഉള്ളൂ കൈശോ എല്ലാരും
ഇല്ലേ കഴിച്ചിട്ടൊന്നുമല്ല രിങ്ങനെ ഏതേരും വായക്കൊ കഴിഞ്ഞിട്ട് തനി ഞായറും പറഞ്ഞാല് വെള്ളി ശരിയൊന്ന ഒന്നും ആയിട്ടൂില്ലേ ഇപ്പ ത്തകേ എട്ക്കൂല. ആഹ് ഞായറാഴ്ച രാത്രി മാത്രം ഇങ്ങനെ ഞാന് മെസ്സേജ് എന്തേ കാണുമ്പോ നിർബന്ധ ആണെങ്കിൽ അപ്പ അപ്പണ് വേം ബുക്ക്ട്ക്കും അല്ലെ പകലൊക്കെ എപ്ളേലും എയ്ത്യാ അതൊന്നും എയ്തൂല പകൽ പിന്നെ ഫുട്ബോൾ ആയിട്ട് കളിക്കാനോ അങ്ങനെ പോവും ആഹ് മൂട്ടാളി ഓൻ ഫുട്ബോളിന്റെ ആളാ നേരം വെള്ത്താല്
ഓ ഇപ്പം മറ്റേ വേൾഡ് കപ്പൊക്കല്ലേ പിള്ളേർക്കൊക്കെ ഭയങ്കര ഹാരായിരിക്കും.
ആഹ് അതന്നെ അതന്നെ ഐനൊക്കെ ഓല് വേണീക്കും. രാത്രി ഒന്നര്ക്കും മൂന്നര്ക്കൊക്കെ കള്യാണാനൊക്കെ അയി എണീക്കും വേറെല്ല എന്തേലും പഠിക്കാനെന്തേ പർഞ്ഞാ അപ്പ മട്യാ.
പിള്ളേര്ണ്ടോവയകോക്കേണ്ടോ?
ഏഹ് രണ്ടാളും പറയും നാല് വയസ് ഡിഫറൻറ്ണ്ട് നാലും നല്ലോം ഉം എന്താ പിന്നെ ങ്ങക്ക് മോ മോ മോള്ണ്ടോ മക്കലിണ്ടോ
ഇല്ല ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല.
ഏഹ് കഴിച്ചിട്ടില്ല പഠിക്ക്യാ ആഹ് അത് ശെരി എന്തിനാ പഠിക്കണേ
ഞാൻപ്പ എം എസ് സി കയ്ഞ്ഞു.
ഏഹ് അത് ശെരി എവടെ
ഏ ഏതാ പഠിച്ചോ
ആഹാ കോളേജ്
കോളേജ് ഇവിട്ന്ന് കൊർച്ച് ദൂരെയാ
ആഹാ ശെരി
അങ്ങനെ. പിന്നെ എന്റെ ചേച്ചീന്റെ കല്യാണായിര്ന്നു കഴിഞ്ഞ മാസം.
ഏയ് അത്ശെരിപ്പൊ കൈഞ്ഞിട്ടൊള്ളുലെ?
പ കൈഞ്ഞ്ട്ടൊള്ളു
ആഹാ
അപ്പം ചേച്ചി ചേച്ചി സ്കൂളിൽ പഠിപ്പിക്ക്യാ
ആഹ് ശെരി ടീച്ചറാലെ
ഉഹും അപ്പൊ ഇപ്പം ഇന്ന് ഇവടെ വീട്ടിലുണ്ടായിര്ന്ന് ഇപ്പം. ഇപ്പ അവരുണ്ട അവരു കല്യാണം കഴിച്ച വീട്ടിലോട്ട് പോയി. ചേട്ടൻ രണ്ട്സം കഴിയുമ്പോ പോവാ.
ആഹ് കല്യാണത്തിന് വന്നതേയ്ക്കാരലേ?
അല്ല കല്യാണത്തിന് വന്നേര്ന്നു. പിന്നെ ചേട്ടൻ ജോലിക്ക് പോരണ്ടൂസം കഴിഞ്ഞിട്ട്
ആഹ് ആഹാ അയ് ശെരി
ഉും അങ്ങനെ
നിൻ്റെ? അച്ഛനും അമ്മെക്കെണ്ടാവൂലേ
ആഹ് അച്ഛനുമമീം ഞാനുള്ളു വീട്ടിൽ
ആഹ് അത് ശെരി
ഉും പിന്നെരു പട്ടിക്കുട്ടിണ്ട്
ആഹ് അത്ശെരി ഹി ഹെ വിടോ രാവിലൊക്കെങ്ങനെ അതോ കൂട്ടിലോ?
ആഹു അല്ല കൊറേ കൊറേ കൊർച്ച് വൽതായി ഉം കൂട്ടില് ലിട്ടേക്കത്തേഉള്ളൂ അമ്മയ്ക്ക് ഇഷ്ട്ടല്ല വീട്ടീകേറ്റുന്നേ
ആഹാ അഹ് ശെരി
പിന്നെ അല്ല വ ങ്ങനെ കൊച്ചായോണ്ട് ഭയങ്കരെ ഏഹ് എറക്കും എറക്കും രാത്രീലും എടക്ക് ഫ്രീ ആയിണ്ടിരിക്കുമ്പോഴൊക്കെ എറക്കും അപ്പൊ ഭയങ്കരെ ആഹ് ഇച്ചിരി വൽതായി
ആഹാ ഇവടെ എട്ത്ത്ണ്ടൊര് വീട്ടില്. അത് ഈ സമയാവുമ്പോ ഞങ്ങളെ മുറ്റ ത്തുകൂടെക്കെ എറങ്ങിയ ഓടി നടക്കും ഇപ്പൊ വരാ മതി ഏഹ് കറ്പ്പല്ലേ അതൊരു കാപ്പ്യാ മണ്ണിന്റെക്കെ കളറ അയിന് ഒരീ സമയം വിടും പ്പം വാണെങ്കി ഇങ്ങട്ട് വരും. സിറ്റോട്ട് ഞങ്ങള മുന്ന്കൂടെ ഇങ്ങെ നടന്ന ഓടി പേടിയാ ഞമ്മള നോക്കിയാ മതി അപ്പൊത്തിന് ഓടും ആരെ ഒന്നും ചെയ്യൊന്നില്ല. അതി കൂടെക്കെ ഒന്ന് കറങ്ങിയ ഓടി ഇങ്ങെ നടക്കും.
ഇവനെ വിച്ച്പെട നമ്മളെ കാണുമ്പോ ഓടി വന്ന വേത് ല കുഞ്ഞിച്ചിരി ശി അഗ്രഷ്നുണ്ട് അങ്ങനെയ പ്പ നീച്ചി പേടിയ
ആഹാ
അങ്ങനെ
ഇന്ക്ക് പിന്നെ അഞങ്ങത്തൊക്കെ ഭയങ്കര പെടിയ ഇഷ്ടല്ലാ പൂച്ചകള് അങ്ങനെയൊക്കെ ഭയങ്കര പേടിയ
പൂച്ചേനെ എനിക്കും ഭയങ്കര പേടിയ
എനിക്കിഷ്ടല്ല ഞാന് ഇവിടെ സിറ്റ് ഔട്ടിലേ സിറ്റോട്ടിൽ കേറി ഇരിക്ക ന്നിട്ട് പിന്നെ നേരെം വെളുത്താല് അത് വൃത്തിയാക്കാനേ നേരോള്ളു ന്നട്ട് ഞങ്ങള് ങ്ങനെ ഇവടെണെങ്ങി തൊട്ടട്ത്തൊന്നും അങ്ങനെ വീടില്ല ഇനി പുതിയ വീടാൾ ഇങ്ങനെ വര്ന്ന്ണ്ട് ഇവിടെ കൊയിഞ്ഞ സ്ഥലങ്ങളാ
ആണോ? സ്ഥലം മേടിച്ചു വിടച്ചാണോ?
ആഹാ ഞങ്ങള് സ്ഥലം മേട്ച്ച് വീട്ച്ചാ. അപ്പൊ ഇ്ഞി ഇങ്ങനെ ഓരോരുത്തര്ങ്ങെ സ്ഥലം വാങ്ങിന്ന് ഓരോരുതര് വാർപ്പ്ഴിഞ്ഞ് ങ്ങനെ എട്തട് വിടാള് വരുന്നേള്ളൂ
ഇനി പട പടേന്ന് വീട് വെരും
ആഹ് അനി ഇങ്ങനെ ഒരാൾ വന്ന പിന്നെങ്ങന വെരൂല്ലോ പിരിയാണീന്ന് വല വെച്ച്ക്കാ സിറ്റൗട്ടില്
ആഹ
ആ അല്ലെങ്കി ഇവിട ആ കെ ഇങ്ങോട്ട് ആകെ ചളിയാക്കി ആക ഇത
നാശിപിയ ഇപ്പം മഴ കൂടിയായോണ്ട് അവിടെല്ലാം ഇതാവും മഴ ഇണ്ടാ അവിടൊക്കെ
ഇന്ന് മഴയില്ല ഇന്നലേം മെനഞ്ഞാന്നും നല്ല മഴയാണ് ഇന്നൊരു രാവിലെ ആറ് മണിക്ക് നല്ല കാറ്റും മഴയിണ്ടായി പിന്നെ ഉണ്ടായിട്ടില്ല
ആ ഇന്ന് ചെറിയ വെയിലൊക്കെ ഇണ്ടായിരുന്നല്ലേ
ആ ചെറിയ വെയിലൊക്കെ ഇണ്ടായി
തുണിക്കൊ ഉണങ്ങാനൊരു പാടല്ലേ?
ആഹാ അതോട്ങ്ങാനെന്നെ പാട് പഷെ ന്ന്കുറേ കൊണങ്ങി കിട്ടി
ആ യൂണിഫോമോ ഒക്കെ ഇല്ലേ ഓർക്ക്
ആ യൂണിഫോമുണ്ട് ഒരാളിപ്പോ ഇന്ന് ഒരു മാസായി ഇന്നലെ മിൻഞാന്ന് മുതല് ഇടല് തൊടങ്ങീട്ടൊള്ളൂ ഒരു മാസ്പ്പെടുത്ത് തിന്ന് തൊറന്നാല് കിട്ട് കിട്ടിയത് മറ്റോന് പിന്നെ നേര്ത്തെ കിട്ടിയോണ്ട് ഓലതയിച്ച് ഓലെന്നൊ തൊടങ്ങി
അഹാ അപ്പൊ ഇവരൊക്കെ പോയി ജോലിക്ക് ക്ക് ഹസ്ബൻഡും ജോലിക്ക് പോയി കഴിഞ്ഞപ്പോ ഫ്രീയ വീട്ടില്
ആഹ് പിന്ന ഫ്രീയാവും
ഓ മടുക്കായിരിക്കു അല്ലേ
ആഹ് ഇങ്ങനങ്ങനെ ആയി ഞാൻ വിചാരിച്ചു തൊണ്ടം വീടായിട്ടെങ്കിലും എന്തേലും ജോലിക്ക് പോവാന്നൊക്കെ വിചാരിച്ചു എന്തേ പഠിച്ച പോവാ പക്ഷേ പിന്നെങ്ങനെ ഇവി ഇരുന്നു ഇരുന്നിരുന്നു പിന്ന മടിയാവും
ഇങ്ങനെ ഫ്രണ്ട്സിന്റെ ബർത്തളെ ഇങ്ങളതീല് പോയി ഫാർമസീന്റെതില് പോവുണ്ട് പ്പോര് രണ്ടാക്കു വെച്ച് ഓര കഴിഞ്ഞ കോഴ്‌സിന് പൊലും എനിക്കാണേ അതു ഇഷ്ടോല്ല മേച്ചിങ്ങനെ ത് താല്പര്യമുണ്ട് ആ പി എസ് സിക്ക് നോക്കിയാലോന്നുണ്ട് എന്റൊരു അഭിപ്രായം ഫ്രണ്ടയി ചേർന്ന് ആറ് മാസതത്തി ഇങ്ങനെ
പി എസ് സി ആണെങ്കിൽ ഇപ്പൊ ന്നം പ്രായ പരിധി കൂട്ടിയില്ലേ ഇപ്പ നാപ്പത് വയസ്സ് വേരക്കെഴുതാം
അയ്തലെ
എഴുതാം പ്രാ പ്രായ പരുതി കൂട്ടി നേര്ത്തെ ഓരോ കാറ്റഗറിയിലും അം മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്താറ് വിഷയം മറ്റെ പിന്ന പ്പൊക്കൊരു മുപ്പത്താറൊക്കെ ഉള്ളായിര്ന്നു ഇപ്പൊ നാപ്പതക്കെ ആക്കി
അതക്കാക്കിലെ എല്ലാർ
അ എല്ലാ എല്ലാ ഇതിലും അല്ല
ജനറൽ വിഭാഗത്തിനൊക്കെ ഒരു മുപ്പത്താറ് അല്ല ഒരു അങ്ങനെയാണ് എസ് ഡി എസ് റ്റി ഓൽക്കൊക്കെ നല്ല ഇളവുണ്ടന്ന്
അവർക്ക് നാല്പ്പതിലും കൂടുതലൊണ്ടെന്ന് തോന്നു
ആ കൂടുതലുണ്ട് എസ് ഡി എസ് റ്റി പിന്ന ഒബിസി ആ ഓൽക്ക് നല്ല എളവുണ്ട് ആ മുപ്പത്താറ് മുപ്പതായ മുപ്പതാറ് വെരെ മന ഉണ്ടായിര്
ആഹ് പോയി നോക്ക് ഇപ്പൊ കൊച്ചിങ്ങിനൊക്കെ പോയി നോക്ക്
ആ എന്റെ ഹസ്ബൻഡ് പെങ്ങള് പോവുണ്ട് പി എസ് സി കൊച്ചിങിന് പോവുന്ന വഴി താഴന്നെ താ താ ഇത്തേം കൂടി പോര്ന്നങ് പറയും
കല്യാണം കഴിച്ചയ
ആഹ് അവള് കല്യാണം കയ്ച്ച ഒരു ഡിഗ്രി കഴിഞ്ഞാണ്ട് പി എസ് സി കോച്ചിങ് പോണ്ട് അരീക്കോട്
ആഹ ഹാ അപ്പോ അപ്പ പിന്നെ കൂടെ പോന്നാ വെറുതെ ഇരിക്കല്ലേ
ആഹ് വെറുതെ ഇരിക്ക
അല്ലെങ്കി പിന്നെ ഫോണിതന്നെ ഓൺലൈനായിട്ട് കോച്ചിങ് ചെയ്യാ. അത് വീട്ടി ഇരുന്ന് വേണെലും പഠിക്കാം
ആ ഓൺലൈനായിട്ടുണ്ട്
ഉം
ഓൺലൈനായിറ്റ് ഫോണിലാണെ എന്നും വെരല്ണ്ട് കോഴ് മോണ്ടിസോറി കോഴ്സ് അത് ഇത് അർഞ്ഞാണ്ട് വീ എന്താ വീട്ടിന്ന് പോവാൻ താല്പര്യല്ലെങ്കി വീട്ടീന്ന്ന്നെ നമ്മള് ഓൺലൈനായിട്ട് ടീചിങ് ചെയ്യാന്ന് ഞ്ഞാണ്ട് ന്റെ അനിയത്ത്യക്കെ ചേർന്ന്നോള് ഇപ്പ ഇങ്ങനെ ചെയ്യണ്ട് ക്ഷേ ഓക്ക് വിളിച്ചാ ഫോണു കൂടി എടുക്കൂല ഒര് നേരം ഒഴിവില്ല ഒക്ക ഇനി ഓൺലൈനായിട്ട് ഇങ്ങെനെ ചെയ്ത് വെല്യു എല്ലാരു ആ സമയത്ത് റെഡി ആയിക്കണ്ടേ പിന്നെ ഇത് കൊറെ എഴുതാനും വായിക്കാനും ഓരോ കുട്ട്യാക്ക് അയച്ചൊട്ക്കാനും വിൾച്ചാ, അയ്ല് ചെർന്നാരെ പിന്നെ വിൾച്ചാലെ കിട്ടിട്ടില്ലന്നി ഓൽക്ക് ഫ്രീയാവുമ്പോ ഇങ്ങട്ട് വിളിചോട്ടെ ചാരിച്ച് ഞാനും വിളിച്ചിട്ടില്ല ഫോണി ന് ഒയ് വുണ്ടാവുല ല്ലോ
അത് സത്യ. അല്ല പിന്നെ പ്രധാ നമ്മള് നമ്മളാ പഠിക്കുന്ന ഒരു ഇതിലേട്ട് എത്തിക്കഴിഞ്ഞപ്പ നമുക്ക് ഫുള്ളത് പഠിക്കണം ഇത് പഠിക്കണം കൊറേ ഉണ്ടല്ലോ അങ്ങനെയോ അപ്പൊ പിന്നെ നമുക് ക്കൊന്നിനും സമയം തെകയാത്ത പോലെ നോക്കും. പിള്ളേർടെ കാര്യം നോക്കാനും വീട്ടിലെ കാര്യം നോക്കാനൊന്നും സമയല്ല ത്തപോലെ തോന്നും
ആഹ്. ആദ്യം വിചാരിച്ച് ഞാൻ മക്കള് ചെർതല്ലേ ഓല് വെൽതാവട്ടെ വെൽതാവട്ടെ ന്നെട്ട് പഠിക്കാന്ന്. മക്കള് ചെറിയതായപ്പോ നല്ലൊരു പൂതിണ്ടായിനി ഇപ്പോലൊക്കെ വെൽതായി അപ്പോയേ മടിആയി
ആഹ് നമ്മൾ കൊറെ നാള് ഇപെയ്ഞ്ഞ ആരാണേലും മടി പിടിക്കും. അപ്പൊ പിന്നെ പ്പോ
ന്റെ ഫ്രണ്ട് ഓള് പിന്നെ ത്പഠിച്ച് ഫാർമസി രണ്ട് വർഷം പഠിച്ച് അയ് ങ്ങനെ ന്താ ആഹ് ഹോസ്പിറ്റൽ ലെന്നെ കിട്ടി ക്ഷെ ഓള് റിയാ നൈറ്റ്ട്ക്കണം പ്പൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്ർഞ് പ്പൊ പോവേല്ല
ആണല്ലേ
ഞാന് പോയിസി എടുത്തപ്പം അറിയില്ലെനി എൻക്ക് ഡയറ്റെടുക്കാനാ ഓള് പറയാ ഞാൻ ക്ലിനിക്കൊന്ന് മ്പോ നൈറ്റിട്ക്കണ്ടല്ലോ ഹോസ്പിറ്റൽലാകുമ്പോ ഞമ്മള് പകലന്നെട്ക്കൊള്ളൂ പർഞ്ഞിട്ട് കാര്യല്ലല്ലോ എല്ലാരും ഒരുപോലയല്ലേ ഒരാഴ്ച പകലാണെങ്കി ഒരാഴ്ച നൈറ്റ്ട്ക്കണം
എടുക്കും എങ്ങനേ പിന്നെ പാചകൊക്കെ ചെയ്യോ പാചക ഒക്കെ ചെയ്യോ?